കേൾക്കുന്നില്ലയേ
ആഹ കേക്കുന്നു കെടന്നോ
കേൾക്കണ്ടേ
ഹലോ
കേൾക്കണ്ടോ
ഹലോ കേൾക്കണണ്ട്
ശബ്ദ ഇല്ലല്ലോ
ഹലോ ഒപ്പക്കേരുണ്ടോ ആ കേൾക്കണ്ട്
ശബ്ദംന്ന് കൂട്ടിയൊക്ക്
ഉുള്ളിൽന്നെ കടങ്ങിപ്പ് കേൾക്കണ്ടോ
ആഹ ആഹ ചെറുതായിട്ട് കേൾക്കണണ്ട് കിടന്നോ
ആഹ കിടന്നു
കുട്ടിയ കുട്ടിയോടെ പറങ്ങിട്ടുണ്ടാവും
കുട്ടിാ ആഹ് പറഞ്ഞി
ആഹ എത്ര വയസായി
എനിക്ക് ഇരുപത്തി
സുഖാണ് അനെ പോണ്
ഉം
മോൻ കുട്ടക്ക് എത്ര വയസ്സായിന്ന് ചോിക്ക
കുട്ടിക്ക് ഇപ്പ എൺമ്പത് ദിവസായിട്ടള്ളൂ
ആഹ എപത് സെറ്റ് ഉള്ളപ്പ ആ ശ്രദ്ധിച്ച കിടക്കണല്ലേ
ആ നിങ്ങളെ കുട്ടിക്ക് എത്രയായി മോന
എങ്ങനെ
മോനാണ്
ആഹ ആഹ
അവിടത്തെ കുട്ടിക്ക് എത്രായി
മൂന്ന് അവനക്ക് മൂന്ന് വയസ അകനായി
ഉ അടുത്ത വള്ള സ്കൂളിൽ തെർുക്കാനായില്ലേ
ആഹ ചെപ്പാനായി
ഉം പിന്നെ വീട് എവിടെ
മലപ്പുറത്താണ്
ഉ ജോലിക്ക് എന്തേിലും പോവണ്ടോ
ഇല്ലല്ല ആും ചെയ്യുന്നില്ല
ഉ
ഇതി എങ്ങനെ ആദ്യായിട്ടാണ്
ആഹ
ടന്തും ചെയ്യണ്ടോ
ഉം
ഇപ്പൊ ചെയന്ി തന്ന ചെയ്തിരുന്നാ
എന്ത്
എന്തേും ജോലി ഒന്ന് ചെയ്തിരുന്ന കഴിക്ക
ഞാന് ലാബ് ടെക്നീഷ്യനാ പഠിച്ചിന്ന് മൂന്നു മാസം ട്രെയിനിങ്ങിന് പോയിരുന്നു
ആഹ പിന്നെ വയറ്റില ഉണ്ടായിട്ടിുന്നാ ആ ആ എക്കാ ഭറ്റട്ടല്ലേ
ഉം പിന്നെ പോകപറ്റില്ല പിന്നെ
ഉ ഉ ഉ കൊച്ചി നീ കുറച്ച് കഴ്യണല്ലോ
ഉ ഞാന ഒന്ന് സ്കൂളിലൊക്കെ പോക്കടലണ്ട്
ആഹ ആഹ എല്ലാതൊന്നും ഒഴിവാകൂല
ആ ഇള എന്തിനെങ്കിലു പോയിുന്നോ
ഇല്ല പോയിട്ടില്ല ഇവിടെ എല്ലാരും കിടന്നോ ഉമ്മയുപ്പക്കെ
ഓ എല്ലാരും കടന്നു
ഇയാള എപ്പളാ ഉറങ്ങല്
ഞാന് കുട്ടി ഉറങ്ങണതിന അനുസരിച്ചിട്ടാണ് കിടക്കല്
ആഹ ഈ സമയം പിന്നെ വല്ലാണ്ടങ്ങ് ഉറക്കൊന്നും ഇണ്ടാവൂല ആയിട്ടങ്ങനെ നേരം വെളുക്കണം
പിന്നെ ഓന് ഒറങ്ങുമ്പോ ഞാനും കെടന്നുറങ്ങും അപ്പ പിന്നെ
ആ ആഹ ഇപ്പൊ ഒണർന്നോ
ഇല്ല ഇപ്പൊ ഉറങ്ങിപ്പോ ഉറങ്ങിട്ടുള്ളൂ
ഒറങ്ങീട്ടൊള്ളാആഹ് ആ
വീട്ടിലാരക്ക ഉള്ളത്
ഇപ്പ ഇണ്ട് ഉമ്മണ്ട് നിക്ക് മൂന്ന് കുട്ടികളുണ്ട്
ആ
വല്യ ആള് അഞ്ചിലാണ് ഒരുത് രണ്ടാമത്തെ നാലിലാണ് ഇപ്പൊ ചെറുത് മൂന്ന് വയസാകാനയി
ഉം നാർത്തെ കല്യാണം കഴിഞ്ഞിണ്ടാവൂലേ
ആ എന്റെ കല്യാണം പതിനേഴ് വയസ്സില് കഴിഞ്ഞിക്ക്
ഓ
അ
ഹസ്ബൻന്റ് എന്ത ചെയ്യണേ
വിദേശത്താണ് ഇപ്പൊ അവധിക്ക് ഇവിടെ വന്നിക്ക്ണ്
ആ പിന്നെ
രണ്ട്മാസായി വന്നിട്ട്
പോകാനായോ
രണ്ടു മാസം കൂടെക്കെ ഇണ്ടാകും
നിന്റെ ഭർത്താവെന്താ ചെയ്യണ
ഇല്ലയടാ പള്ളില് കത്തിബ പള്ളില് കത്തിബായി നിക്ക
ആ ആ ആഹ് ആഹ് പിന്നെ
വീട്ടിലാരൊക്ക
വ വന്നീല്ലാരുന്നോ കുട്ടിനെ കാണാന്
ആ ലീവുള്ള ഈസം വരും ബുധനാഴ്ച വരും എന്നുംപോവും പിന്നെ വെള്ളിയാഴ്ച പള്ളിക്ക് പോകുമ്പോൾ വീണ്ടും വരും
ആ അടുത്ത തന്നെയാണോ
അടുത്ത പറഞ്ഞ ആ ഹസ്ബൻന്റ് ഇപ്പൊ പള്ളി മാറിക്ക്ണ് ഇപ്രാവശ്യം അപ്പ അത് കൊറച്ച് ദൂരാണ്
ആ
അതുകൊണ്ട് അങ്ങനെ ഈ ലീവില് വരുമ്പോ
ആ ആ ആ
ആഴ്ചൽ ഒരു ദിവസേ വരള്ളൂ ഏ ഏ ആഴ്ചൽ രണ്ടു ദിവസേ ലീവൊള്ളു
ആഹ് അയില് ഒരു ദിവസം വരും
ഉം അപ്പം ഇവിടെ വന്നുമ്പോ കുടി അവിടുത്തെ വീട്ട്ക്ക് ഹസ്ബൻന്റെ വീട്ടിക്ക് പോകുമ്പോ ഇവിടെ കേറി പോവും
ആ ആ ആ പിന്നെ ഇടെ ആരൊക്കെയള്ളത്
ഹസ്ബന്റിന്റെ വീട്ടില് ഇമ്മയും ഇപ്പയും മൂന്ന് നാത്തൂൻമാ ഏ മൂന്ന് താത്താരും പിന്നെ ഹസ്ബന്റിന്റെ
ഉം ഉം ഉം
ഉമ്മയുണ്ട് ആ ഒരു അനിയനുണ്ട് ഞാനുണ്ട്
ഉം ഉം അനിയൻ എന്ത് ചെയ്ണ്
അവന് ദർസ്സില് പഠിക്ക്ണൂണ്ട് പിന്നെ ഡിഗ്രി ഇപ്പോ സെക്കൻ് ഏഹ് സെക്കന്റ് കയ്ഞ്ഞു
ഉം ഉ ആഹ് ആഹ്
അഹ് അവിടാരൊക്കെള്ളഹ്
ഇവിടെ ഇൻക്ക് ഇപ്പണ്ട് ഉമ്മണ്ട് ഉം ഭർത്താവ് പ്പം വെടെ നാട്ടില്ണ്ട് മൂന്ന് കുട്ട്യേള് അങ്ങനെ ഇന്റെ വീട്ടില് ഇപ്പ അമ്മ നാല് ആങ്ങളാര് ഒരേട്ടെത്തി
ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷം?
ഉം തൊണ്ണൂറ് കഴിഞ്ഞിട്ടൊക്കെല്ലേ പോവുള്ളൂ?
ഉം തൊണ്ണൂറുപ്പതാ ആവാനായി
എങ്ങനെ
പത്തോസം കൂഡ്യോള്ളൂ
പത്തോസം കൂടെ ഉള്ളേ ആഹ് എമ്പേസായിലെ പത്തീസം കൂടെ ഉള്ളൂ
ഉം അങ്ങട്ട് കൊണ്ടോആൻ വേണ്ടി കാത്തിക്ക അവിടെ ത്താതാരെ എല്ലാരിം കെട്ടിച്ചു വിട്ടക്ണു. അപ്പ അവടെ ഇമ്മ ഒറ്റക്കൊള്ളു ഒപ്പോ പിന്നെ കാത്തിര്ക്മ്പൊ വരാൻ വേണ്ടിട്ട്
അഹ് ആഹ് അനിയന്റെ അവിടെ ല അനിയ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ല അവന് പഠിക്ക
ഏഹ് എന്തിനാ പഠിക്കുന്ന്
അവന് ഇവിടെ ചെമ്പാട് ഉദ-
അതെ ഉം ഉം ഉം പിന്നെന്തൊക്കെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ മഴ ഇണ്ടോ ഇപ്പൊ നാട്ടില്
മഴ ഏ ഇപ്പ കുറെ ദിവസായിട്ടൊന്നും വല്ലാതില്ല രാത്രി നല്ലൊരു മഴ പെയ്താ പിന്നെ മഴയില്ല
ഇവിടെ അതേ പോലെ മൂന്നാല് ദിവസായിട് നല്ല വെയിലാണ് ഇന്നിപ്പ രാവിലെ ചെറുതായിട്ടൊരു ഉം മഴ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി ഒന്നും കാണുന്നില്ല
ഉം കഴിഞ്ഞ പ്രാവശ്യം പെയിന നല്ല അടുപ്പച്ച് പ തണുപ്പുണ്ടായിരുന്നു ഇപ്പൊ തണുപ്പ എപ്പോഴും തണുപ്പായിടില്ല
ആഹ് ആഹ്
അതന്നെ
പിന്നെ
ആഹ് എന്തൊക്കെ വിശേഷം എത്ര വരെ പഠിച്ച്
ഞാന് പ പതിനൊന്ന് വരെ ഫുള്ളായിട്ടില്ല പന്ത്രണ്ടിലേക്ക് പോയിട്ടില്ല.
കല്യാണം കയിഞ്ഞിലെ
ആഹ് ആഹ്
ഹുസ്ബൻഡ് ഗൾഫിൽ എന്താ ജോലി
അടെ കടയിലാണ് കടേണ് കടേലാണ്.
ഉം സ്വന്തായിട്ടോ അതങ്ങനെ ആഹ്
അല്ല
ഉം പിന്നെ മക്കളൊ എവടെ ഏഹ് എവടെ ഒർങ്ങ്യോ
ആഹ് അവരൊക്കൊർങ്ങി. ഉം കുട്ടികള് അവിടെ ഉണ്ട് ഞങ്ങളവിടെ റൂമിലുണ്ട് കുട്ടികള അവിടെ റൂമിലുണ്ട് അ വല്യ കുട്ടികളായില്ലേ അപ്പൊ ഓല് വേറെ കിടക്കല് ചെറുത് മാത്രം ഞങ്ങളെ കൂടെ കിടക്കും ഉം ചെറുത് ഞങ്ങളെ കൂടെ ഉണ്ടാകും എങ്ങനെ
രണ്ടാ എത്ര ഇല്ല വന്ന്
നാല്ൽ ഓല് രണ്ട് വയസ്ന് വ്യത്യാസമേ ഉള്ളു ഒരാൾക്ക് പത്ത് വയസ് ഒരാൾക്ക് എട്ട് വയസ്സ് ആഹ രണ്ടു പെൺകുട്ടികള് മൂന്നാമത്തതാണ് രണ്ട് വല്ല ആദ്യത്തെ രണ്ടും പെൺകുട്ടികള് പിന്നെ മൂന്നാമത്തെ ആൺകുട്ടി
ഉം ഉം
പിന്നെ
ന്ന അറ മാറില്ല പെങ്ങന്മാരില്ലേ ഹസ്ബൻഡ് ന് പെങ്ങന്മാരില്ലേ
ആ ആ ഇണ്ട് ഇണ്ട് മൂന്നാളുണ്ട് ഒരു ജേഷ്ഠനും
ഉ വരാറില്ലേ
എങ്ങനെയ
വരാറില്ലേ ചോയ്ക്ക
ആഹ് വരാറുണ്ട് എന്നാ ശെരിട്ടോ ഞാൻ വിളിക്കട്ടോ
ആഓ ശരി